ഹലോ
ഹലോ
നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം എന്താ അവിടുത്തെ വിശേഷം
എന്താണ് സുഖായിട്ട് പോകുന്നു
ഓ
എന്താണ് ഓ ചായൊക്കെ കുടിച്ച് ഇരിക്കയാണ്
ഓ
ഇന്ന് നല്ല മഴയല്ലേ അപ്പൊ പൊറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ ഇവിടങ്ങ് ചായ ഒക്കെ കുടിച്ചിരിക്കുന്നു മറ്റത് അടുത്തുള്ള അൽവാസികളെ വീട്ടിലൊക്കെ ഒന്ന് പോയി ഇങ്ങനെ വരണ്ട്
ഓ
തന്നെ കുടുംബക്കാരടെ വീടുകളൊക്കെ ഉണ്ട് അപ്പൊ അവിടൊക്കെ പോവലുണ്ട് ഇന്നിപ്പോ എവിടേം ഇറങ്ങീട്ടില്ല മഴയായിട്ട് ഇങ്ങനെ വീട്ടിലിരിക്കാ
ആഹ് ഇന്ന് രാവിലെ മുതലേ മഴയാന്നു
നല്ല ചൂടുള്ള ഹോർലിക്സ് ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു
ഓ അടെ മഴൊക്കെ ചോർന്നോ
മഴ ചോർന്നില്ല നല്ല മഴയാണ് ഇപ്പഴും മഴയുണ്ട്
ഓ
ഇനിയിപ്പൊ എന്താ അറിയില്ല ഇനിയിപ്പൊ നാളെയും മ ഇതേമാതിരിയാവോ എന്തോ അറീല ഇരുട് മുടിങ്ങനെ നിക്കാണ് എന്താണ് അവിടെ മഴയുണ്ടോ
ആ ഇവിടിം നല്ല മഴയാണ്
ആ
രാവിലെ തൊടങ്ങ്യേതാ
ആ ആ നല്ല മഴയാണല്ലേ
ആ വെയിലൊന്നും വന്നീല്ല ഫുള്ള് മയന്നേണ്
റെഡ് അലേർട്ട് ആയാൽ അവധി ഉണ്ടാവോ
ആ റെഡ് അലേർട്ട് ആണെങ്കിൽണ്ടാവും റെഡ് അലേർട്ടിന്റെതൊന്നും വന്നീല്ലല്ലോ ഇതുവരെയ്റ്റും
വന്നാെന്നും പറഞ്ഞേട്ട്ല്ല ക്ഷെ ഇന്നലൊക്കെ ഇപ്പ പിന്നെ വെയ്ലായ്ര്ന്നല്ലോ ഇന്നത്തെ പിന്നെന്താണ്ള്ളെ നോക്കീല്ല ഒന്നും പറഞ്ഞേട്ടില്ല അത് പിന്നെ ഒഴിവായ്രിക്കൊല്ലോ
ആ
മഴക്ക് സാധ്യതന്നേണ് ഇന്നും ഇന്നലെയൊക്കെ നല്ല മഴയാണ്ന്ന് പറഞ്ഞേട്ടീര്ന്നല്ലോ ഇന്നലെ മഴ അത്രല്ലേനി
ഇന്നലെ രാവിലൊക്കെ നല്ല മയേന്യെല്ലോ ഉച്ചവരെ നല്ല മയേനി
ആ ആ ഉച്ചന്റെ ശേഷം കൊറവായിര് ഇന്നിപ്പോ രാവിലെ തൊട്ടേ ങ്ങനെ മഴയാണല്ലോ
ആ
കൊറച്ചൊന്ന് കൊറയും പിന്നിം അതേമാതിരിങ്ങ് പെയ്യും
ആം
വേറെന്തൊക്കെയാണ്
വേറെ എന്താ ഇങ്ങള് ചായക്ക് കടിയൊന്നുംണ്ടാക്കിയില്ല
ഇല്ല ന്നൊന്നും കടി ഉണ്ടാക്കിയില്ല
ഓ
ഇന്ന്പ്പ കടിക്കൊന്നും വടില്ലായ്ര്ന്നു അപ്പോ പിന്നെ ഹോർലിക്സ്ണ്ടാക്കിയാണ്ട് അയ്മലങ്ങട്ടൊ ഒതുക്കി
വേറെ കടികളൊന്നുംണ്ടാക്കിണ്ടല്ലെ
കടികളൊന്നുംണ്ടാക്കീല്ല
അനെ വൈകുന്നേരം കടികളൊക്കെ ണ്ടാക്കാറ്ണ്ടോ
ആ ണ്ടാക്കാറ്ണ്ട് സമയം കിട്ടാണെങ്കില് നേരത്തെ ഉണ്ടാക്കും ഇപ്പോ കുട്ട്യൾ വരുമ്പോത്ത്ന് പിന്നെ സമയം പിന്നെ ബേറൊന്നും ഇല്ല സാധനങ്ങളൊന്നും കൊണ്ടോന്നെല്ലായ്രുന്നു
ആ ആ
അപ്പണ്ടാക്കാതന്ന എല്ലം വാണല്ലോ എന്ത്ണ്ടാക്കാണെ സ്നാക്സ് എന്തേംണ്ടാക്കാണെങ്കില് എന്തെങ്കിലും ചിക്കന് വാണം അല്ലെങ്കില് പഴോ പഴം പാെര്യാെക്കെണ്ടാക്കണെങ്കി അത് വാണം അപ്പൊ പിന്നെ
ആ
ഇൻക്ക് എരിവായിട്ട്ള്ള ഇതായ്ന് ഇഷ്ടം അപ്പൊ അതിന് മൈദ കൊണ്ട ണ്ടോന്നെല്ലായ്ര്ന്നു പിന്നെ കടേ പോയാേക്കുമ്പോ അവിടി ഇല്ല
ആ
ഉം സ്നാക്കായിട്ട്ണ്ടല്ലോ ച ചട്ടിപ്പത്തിരി അ പോളെ ഇറച്ചി പോളെ ഒക്കായ്ട്ട്
ആ അതെങ്ങനെണ്ടാക്കല്
അതിന് ചിക്കന്ണ്ടെങ്കി ചിക്കൻ വേവിക്കും ആദ്യം
ആ
ചിക്കൻ വേവിച്ചിട്ട് പിന്നെ ഉള്ളി ഉള്ളി സവാള വേണം സവാള എരിഞ്ഞൊരു മൂന്ന് സവാള ഒക്കെ എടുക്കണം
മൂന്നെണ്ണോ
ആഹ് മൂന്നണ്ണട്ത്ത് അത് ചെറുതായിക്ക് എരിഞ്ഞിട്ട് എണ്ണയിലിട്ട് വാട്ടും
ആഹ്
കരിവേപ്പിലിം ഇഞ്ചി കൊത്ത് കൊത്തായിട്ട് എരിഞ്ഞത് കുറച്ചും ചെറുതൊന്ന് ആട്ട് വാട്ടിയിട്ട് പിന്നെല് ഉപ്പും ബിരിയാണി മസാലയും കുരുമുളക പടി
ഓ
മഞ്ഞപ്പൊടി ഇട്ടൊന്ന് വാട്ടിട്ട് അങ്ങ് വാടി വന്നിട്ട് ചിക്കനും കൂടിട്ട് ഒന്ന് ഇളക്കിട്ട് പിന്നെ ഓഫ് ചെയ്തെക്കാ
നമ്മള് സാധാ ചിക്കൻ റോൾക്കൊക്കെ ഉണ്ടാക്കണ അതിടുത്തെ മസാല തന്നെ അല്ലേ
ആഹ ആഹ് അതേമാതിരി പിന്നെ നമ്മള് ഒരു കപ്പ് മൈദ എടുക്കുക അക്ക് ഒരു കപ്പ് പാലും പാലും വെള്ളംമ്പാട മിക്സ് ചെയ്താണ്ട് ഒരു കപ്പാക്കിയിട്ട് അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയിട്ട് മിക്സിയിലടിക്കും
ആഹ്
എന്നിട്ട് പിന്നെ നമ്മള് ദോശ ദോശച്ചട്ടിയല്ല ഒരു കുണ്ടുള്ള പാനല്ലേ
ആ നോൺ സ്റ്റിക്കിന്റെ പേന്നെ
കേട്ടോ രണ്ട് മുട്ടയും കൂടെ ഇട്ടിട്ട് മുട്ടയും കൂടി അതില് ഇട്ടിട്ട് അടിക്ക എന്നിട്ട് അതൊരു നോൺസ്റ്റിക്ക് പാനില് കൊറച്ച കുണ്ടുള്ള കട്ടീല് ഇങ്ങനെ ഉണ്ടാക്കണ്ടേ
ആഹ് പത്തിരി പോലെ
ആ ദോശ എങ്ങനെ ആക്കി പറഞ്ഞാണ്ട് എങ്ങനെ ചുറ്റി വെച്ചാണ്ട് അതൊന്ന് ഉണ്ടാക്കി തീ കൊറച്ചു വെക്കും
ആ ആ
അടിഭാഗൊന്നു വെന്ത് കിട്ടാന്
ആഹ്
എന്നിട്ട് പിന്നേക്ക് നമ്മള് ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങില്ലേ
ഉം ഇപ്പ നമ്മള് ഉള്ളിക്കെ ഇട്ടായിട്ട് ഉണ്ടാക്കി
ആഹ് ചിക്കൻ ഉണ്ടാക്കിയത് ആ അതൊക്കെ അതില് ഇടും
ഓ
അയിന്റെ മോളിലൂടെയും ഈ മാവ് ബാക്കിണ്ടല്ലോ ഫുള് നമ്മള് ഒഴിച്ചില്ലല്ലോ കൊറച്ചു ഒഴിച്ചിട്ടല്ലേ ഉള്ളൂ
ആ ആ
ബാക്കിയായി ആയിലോയിച്ചി ചെറിയ തീയിലിട്ടാണ്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെക്കുക
ആ
മോളിൽ കുറച്ച് ഒഴിചീനല്ലോ അപ്പൊ മുകളിൽ കൊറച്ച് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുത്താണ്ട് ഒന്ന് ക്ലിയർ ആക്കുക
ആ
ഇല്ല അയിനോ നോക്കാം
ആഹ്
പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മള് മറിച്ചിടണം തിരിച്ചിട്ടാണ്ടരു ആഹ് തിരിച്ചിട്ടാണ്ട് ഒരു പത്ത് മിനിറ്റ്
എങ്ങനെ അപ്പ തിരിച്ചട അതപ്പൊത്തും സെറ്റ് ആയിണ്ടാവോ
ആഹ് കൊറച്ചൊന്ന് താവും
ഉം
പ്പ ഒര് പത്ത് മിനിറ്റ് നമ്മള് അടച്ച് വെക്ക്ണ്ടല്ലോ
ആഹ് ആ അപ്പന്നെ ഏകദേശം സെറ്റ് ആവൂലേ
എന്നിട്ട് പിന്നെ തിരിച്ചിട്ടുണ്ട് അതേമാതിരി ഒരു പത്ത് മിൻറ്റ്
ആഹ് നിങ്ങള് എങ്ങനെയാ തിരിച്ച് ഇടാറ്
തിരിച്ചിടാൻ മോളിലൊരു പ്ലേറ്റ് വെച്ചിട്ട്
അയ്ക്ക് കമത്തലാ
അയ്ക്കെട് കമത്തും ന്നിട്ട് പിന്നെ വേ വേറെ ജൈനങ്ങട്ട് ഇങ്ങനെ മറിച്ചിടും അങ്ങനെ ചെയ്യാറ്
ഓഹ്
എന്നിട്ട് അങ്ങനെയു ഒരു പത്ത് മിൻ
നല്ല ടേസ്റ്റ് ഇണ്ടവാറുണ്ടോ
അല്ലെങ്കി വേറൊരു പാനിക്ക് പാൻ ഇണ്ടെങ്കി പാന്ക്കട് മറിച്ചിട്ടാ മതി
ആഹ് വേറെ പാന് ചൂടാക്കിയാട്ട് അയ്ക്ക് വെക്ക്അ
ചൂടാക്കിയ പാനിക്ക് അതിക്ക് മറിച്ച് തിരിച്ചിട്ടാലും മതി ന്നാ പിന്നെ വേറെ പ്ലേറ്റ്ക്ക് ഇ ട്ട് പിന്നെ ചട്ടി അങ്ങട്ടെന്നാക്കണ്ട്യ ആവശ്യല്ല
ആഹ്
അതിലെന്നെ ആയാല് അങ്ങനെ ഉണ്ടാകും ആ ടേസ്റ്റ് ആണ് സ്നാക്ക് ആക്കി കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് മധുരൊന്നധികം ഇല്ലാത്തതാണ് എല്ലാർക്കും ഇഷ്ടം
ആഹ് നല്ല എരിവൊക്കെ ഇണ്ടായിട്ട് സ്പൈസി മോഡൽ ആയിരി ക്കൂലേ
പീസ് പീസ് ആക്കിയാല് ഞങ്ങൾ സ്ക്വൊയർ മോഡൽ സ്ക്വൊയർലങ്ങനെ പീസാക്കിടും
ഓഹ്
അപ്പൊ പിന്നെ എല്ലാർക്കും അതാ ഇഷ്ടം
ആ ആ
അയിന് പോയപ്പം കടയിൽന്ന് അതൊന്നും കിട്ടിയില്ല
സാധനം കിട്ടിണ്ടാവോ
യില്ല
ആഹ്
പങ്ങനെ നിന്നതാ എട്തെ തെന്നെ ഇണ്ടായ്ര്ന്നു അവിടെ എന്താന്നർഞ്ഞ്ല സാധനൊന്നും കൊണ്ടേച്ച കാണാല്ല കടകളൊക്കെ ഇവിടെ ന്നെ എട്ത്തിണ്ട് രണ്ട് മൂന്നെണ്ണം പക്ഷെ
ആ അടുത്തെന്നെ ആയിട്ട് കടെണ്ട്
തന്നെണ്ട് ഞമ്മക്ക് നടന്ന് പോകാൻള്ളെ വീടിന്റെ അട്ത്തെന്നായിട്ട്
അപ്പൊ സാധനം വാങ്ങാൻ ദൂരെ ഒന്നും പോവണ്ട ല്ലേ
ഇല്ലല്ല കുട്ടികളൊക്കെ പറഞ്ഞയച്ചാലും മതി കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കി കുട്ടികളെ പറഞ്ഞയച്ചാ മതി കുട്ടികള് ആാരും ഇല്ലേനി സ്കൂള് പോയ ടൈം മല്ലേ
ആഹ്
അപ്പൊ പിന്നെ ഇഞ്ഞ് ഓല് ചോറ് കഴിച്ചോട്ടെ ന്ന് വിചാരിച്ച് ബാങ്കൊട്ത്താണ്ടെന്നെ ചോറ് കഴിച്ചാ മതിയല്ലോ ന്നാ പിന്നെ
ആഹ്
വെശ്ക്ക്ണേനായിലേ
ചായെന്നെ കടി കൂട്ടിയ ചോറ് തിന്നല് ണ്ടാവൂലല്ലെ
ഏ എ ചായന്റെ കടി കൂട്ടിയാ പിന്നെ ചോറ്ന്നൂല്ല
ആഹ്
അപ്പൊ ഇനി പെട്ടെന്ന് വേഗം ചോറ്ന്നോളും
ആ നല്ലതാണല്ലോ വേഗം ഫുഡ്കഴിക്കണ
ആ വേഗംഫുഡ് കയിച്ചാ പിന്നെ വർക്കൊക്കെകഴിഞ്ഞ് വേഗംകിടക്കാം
ആ കെടക്കാനാകുമ്പോത്തേന് ദയിച്ച് ഒക്കെ റെഡിയായിക്കോളൂല്ലോ
ആ ആ
ഫുഡ് കഴിച്ചില്ലാടക്കരുത് ന്നല്ലേപറയാറ്
നിങ്ങ എങ്ങനെ നേരത്തെ ഫുഡ്കഴിക്കാറുണ്ടോ
ആ നേരത്തെ കഴിക്കാറുണ്ട് ഏഴരയൊക്കെ ആവുമ്പോത്തേന് കഴിക്കും
ഉം ഓകെ എപ്പഴാ കെടക്കല്
കിടക്ക ഒരു പത്ത മണിാവ ഒ വർക്കൊക്കെ കഴിയും വെറുതനെ എഴുതലും വായനയുമൊക്കെ കഴിയുമ്പോ പത്തുമണിയാവും എത്രനേരത്തെ ആയാലും ഓരോന്ന് ചെയ്തു കഴിയുമ്പോത്തന്
ആ ആ
അയിൻറ്റിടയിലൊന്ന് ഫോം വിളിച്ചിരിക്കുവാ അപ്പൊ അത്രന് സമയം അങ്ങനെ പോകണതറിയില്ല
ഉം രാത്രിക്ക വേഗം ആവല്ലോ ടൈമൊക്കെ വേഗം വേഗം പോകാണ്ടല്ലോ
ആ പെട്ടെന്ന് പെട്ടെന്ന് പോകുംചെയ്യും പിന്നെ ഓര് വായിച്ചു കൊടുക്കാണ്ടാവും കുട്ടികൾക്ക് എഴുതിയാനുള്ളത് പറഞ്ഞ പറഞ്ഞു കൊടുക്കാനുണ്ടാവും അതൊക്കെ ചെയ്യുമ്പോത്തേന് പിന്നെ ഞമ്മക്ക് വായിക്കാനും എഴുതാനൊന്നും ഓതാനൊന്നും സമയംകിട്ടൂല്ല ഓല നോക്കുമ്പോത്തിന് വന്നെ
വേറെന്തൊക്കെയാ
ഹലോ
വേറെന്തെക്കെയാ ചൊയ്ക്ക
വേറെ എന്തുവാണ് ശെരി ങ്ങനെ പോകുന്നു
ആഹ് ശെരി